ഹലാ
ഹലോ ആ കിട്ടി. എന്താ എന്താ നല്ലെ അങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല. നിങ്ങള കാലു വേദന എങ്ങനെണ്ട് സുഖായോ?
ആ അത് ഇപ്പോ ശരിയായി വരുന്നുണ്ട്.
തന്നെ? ഇങ്ങള് എവിടെയ കാട്ടിയേ ഏത് ഡോക്ടേത്ത കാട്ടിയേ?
ആ പിന്നെ അത് പിന്നെ കാവുനൂര് പിന്നെ വൈദ്യരെ കൊണ്ടോയി കാട്ടി ഇന്നും പോയിന് ഞാന്.
തന്നെ മഴ ഉണ്ടോ അവിടൊക്കെ
ഏഹ് മഴ ഇന്ന് ഇന്ന് നല്ലോം പെയ്തിക്ക്ണ് കൊർച്ചീട്ടീ വെന്നാരക്കെ
എഹ്
ആരാ അവിടെ ഉള്ളെ
ഇബടെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട് പേരകുട്ട്യാളുണ്ട് എല്ലാരുണ്ട് ആഹ് ഫാമിലി എല്ലാരും ഉണ്ട് ഇന്നോടെ പരിപാടി ഇണ്ടായിനേ ചെറിയൊരു സൽക്കാര ഇണ്ടായിനി
ഏഹ്
അപ്പൊ അയിന് വന്നതാ
ഉ ഏഹ്
പിന്നെ ഇപ്പത് എന്താവിട കുട്ടികളൊക്കെ കരയണ് ണ്ടോ എന്തെ രോഗണ്ടോ പനിയോ
ആഹ് അല്ല എത്തു കുഴപ്പൊന്നുല്ല കുട്ടികളുണ്ട് ഇവിടെ
ആഹ് നാളെ പിന്നെ ഷുഗറും പ്രഷറും ഒക്കെ നോക്കണ് ഇണ്ട് ഇവിടെ അംഗനവാടി വര്ന് ഇങ്ങൾ വരേണ്ടിറ്റോ
ആഏ ആഹ് ആയിക്കോട്ടെ അംഗലവാടിയിലാ
ആഹ് അംഗനവാടിയിൽ വച്ചാണ്ടാ
മദ്രസിൽ
ആഹ് ആഹ് അവിടെത്തന്നെ ആ അംഗനവാടി ഇപ്പൊ പൊളിചാണ്ട് പൊളിഞ്ഞണ്ട് ഇപ്പൊ മദ്രസ്‌കാക്കീണല്ലോ
എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ
അഹ് ഇന്നോട് ഏൽപ്പിച്ചക്കാണ് ഇന്നോട് ഏൽപ്പിച്ചക്കാണെ
അത് സരി പ്രീതിയോ
ആഹ്
ആഹ് അത് സരി
ആഹ് ഏപിദ് ആഹ് ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എല്ലാം ഉണ്ട്
ഏഹ്
ആക്കെ മരുന്നകുടിച്ചു വാപ്പന്നാളെ ഏതാലും വെർത ടെസ്റ്റ് ചെയ്യല്ലേ
ആഹ് ആഹ്
അപ്പ പിന്നെ അവിടെ വേറെ അവിടെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ
ഇവിടെ വേറെ ആർക്കും ഇല്ല ഛെന്നേള്ളു ജ്ജന്നെ എമ്പാട് ഉണ്ട്ല്ലോ
തന്നെ
താഴ്ത്ത് പൂവി വന്ന്ണല്ലൊലേ
എ
ഉം അന്നട്ട്
ആഹ് ശരി പിന്നെ ങ്ങ ഇല്ലേ ചോറന്നില്ല ചോറ് തിന്നാൻ ആവ്ണ്ടല്ലെള്ളൂ നിസ്കാരം കഴിഞ്ഞന്ന്ട്ടല്ലേ ചോറ്ന്നാ
ആഹ്
പിന്നെ എന്താ ഇപ്പൊന്ന് പറയാൻ വിചാരിച്ചിനെ ഇങ്ങളെ അടുത്ത് ആരെങ്കിലൊക്കെ ഷുഗറും പ്രഷറുക്കെ നോക് ക്ക ഉള്ളോരുണ്ടെങ്കില് ഇങ്ങള് പർഞ്ഞോളോണ്ടിട്ടോ
ആഹ് ആയിക്കോട്ടെ
ഉ ആർക്കേലും ഇണ്ടോ ഇങ്ങളെ അയലൊക്കത്തെ ഇണ്ടോ ഇങ്ങൻത്തെ പനിയോ ചർദ്ദിയോ വയറിളക്കത്തേണ്ടോ റ്റ്
ആയിക്കോട്ടെ തീജ്ജത്തി നോട്‌ ഇന്നപോലെ ആരെങ്കിലും പറഞ്ഞോളും അമ്മള അവിടെ ആരൊക്കെ മാനൂന്റ താത്താനോട് പറയാ ഓലോടൊക്കെ പറയാ
ആഹ് ആയിക്കോട്ടെ ചിറിവരാണേ മക്കള്ണ്ടാറ്റെ ഏ
കുഞ്ഞിട്ടി ഒക്കെ ചോറിനു വന്നോ
ഇല്ലേ ചോറിന്നില്ല നിസ്കാരം കൈഞ്ഞിട്ടല്ലേ വരാ ചോറ്ന്നീല്ല പിന്നെപ്പന്താ ഇങ്ങളെ ആരെക്കെ ഇങ്ങളെ അലോക്കതൊക്കെണ്ടോ എത്തെ ബെജ്‌ജായി ആർക്കേലു എത്തെ ഇണ്ടോ നാളെ നോക്ക് ആക്കെങ്കുംൊക്കെ ഉണ്ടോ നാളെ നോ ക്കള്ളത് ഇങ്ങള്പറയോ
ആഹ് ഞാൻ പറഞ്ഞോള അഅമ്മായിനെ കൊണ്ടാൻ കജ്ജൂലല്ലോ
ഏ അേ അമ്മായിനെണ്ടാവാൻ കജ്ജൂല അള്ള ഇങ്ങളെ കുട്ടിയാളൊക്കെ വര്ലുണ്ടോ
കുട്ടിയളില്ലേ കുട്ടിയള് എന്നോ വന്നു പോയതാ കുട്ടിയളെ എടുത്തിട്ട് ഞങ്ങളാണ്ട് പോവുലേ ഫാമിലി ഒന്നായിട്ടാണ്ട് പോവും
ആഹ് ശരി ഓയ് ആഹ് ആയിക്കോട്ടെ മോട്ടർ ഇടാനേ ഹ ഹ ഹ ന്നാ മാറിന്നാളി അപ്പൊറത്ത്ക്ക് കൊട്ക്കേനു അപ്പൊറത്ത്ക്ക് കൊട്ക്കാ ഞാ മാറിന്ന് പറഞ്ഞാളിറിയാ ഒരു പത്ത്ൻറ്റല്ലേ
ഉം
കാക്ക ഇന്നും നേരെയിക്കാരം ബരാ
കാക്ക വന്ന്ണ് കാക്കവന്ന് പ്പൊ കുട്ടിയാളൊക്കെപ്പം നയാട്ട് കൂട്ണ്ട്
മേ ന്നാ സിറ്റ് മോട്ടർ ഇട്ട്ണ് സീറ്റോട്ട്ക്ക്യിക്കാളിന്നാല്ങ്ങളെ എത്ത്ത്തോ അടുക്കള ഭാഗം ബന്ന്നർച്ചുണോ ആഹ്
ന്നായിക്കോട്ടെ കഴിഞ്ഞോ
ഇല്ലേ ഞാന് ഇബിടെ പെര നനക്കാൻണ്ടേനി ചുമരെ
ആഹ്
അയിന് വെള്ളം നൻക്കാൻ മാണ്ടിയാണ്ട് മോട്ടറ്ടാൻമാണ്ടി പോയതേനി
ഉം
പൈപ്പ് കുടിച്ചാണ്ട് മോട്ടർ ട്ടാല് ത്രമ്മ് ക്കാക്കി ഏ് ഇന്ന് ഇന്നില്ല നാളെണ്ടാവുംതേപ്പാര് പെയിന്റ്ടിക്കാാര് തേപ്പ്ഴിഞ്ഞ് തേപ്പ് കഴഞ്ഞ് ഇന്നലെ മഴെയ്ത് തേച്ചൊക്കെ കൊറച്ച് പൊളിഞ് പെരു മഴ്തില്ലേ
ഉം
പണിക്കാരൊക്കെ പോയ കഴിഞ്ഞപാടെ പെരുമ്മഴയിത്
ആഹ്
അടുക്കളന്റെ ആ മൂല കൊറച്ച് പോയി
യ്യോ
കൊറച്ച് സലാ രണ്ട് രണ്ട് ചാക്ക് സിമെന്റ് മാണ്ടിയരാവോ
ആഹ്
കൂട്ടികൊഴച്ചതെ
ഇന്റെ പെരിൽ ഇപ്പൊ എത്തു
ആജാതി മഴല്ലേ പെയ്തത് ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കിട്ടീനിലേ
ആഹ്
അപ്പൊ ആള് വന്ന്
ആള് വന്ന് ചിറ്ച്ചെണ്ട ചിറ്ച്ചാല് പോവുത് ലെ
ഇല്ലല്ലല്ല അങ്ങനെ പോവൂല നമ്മള്
ഏ
ചിറിച്ചലും പോവില ചിറിയങ്ങനെ പറയല ഇനി ഉണ്ട് കുറച്ചേരം കൂടി
യാ അള്ളാഹ് കൊറേ ഒണ്ടോ
കൊറച്ച നേരം വീട്ട ഒരു അഞ്ച് രൂപയിവിടെയുണ്ട് എത്തോ പെരീൽ ആള് വന്നപ്പോത് സാധനം കൊടുന്നോണോ
ഏഹ് അവ് പിന്നെന്നും കൊണ്ടിരുന്നല്ലേ
ഇന്നത്തെ മീനോ ചിക്കനോ
കോഴി ഇണ്ട് മീൻ ഇണ്ട് കുട്ടിയക്ക് തിന്നാലൊക്കെ ഉണ്ട് ഇതാ എന്തവിടെ ഇപ്പ തിഞ്ച ഊട്ടണേ ഉള്ളൂ
നിങ്ങള് രാത്രി ഇണ്ടാക്കല് എല്ലാം
ആഹ് പിന്നെപ്പ ചോറ് വെക്കാൻ
പടച്ചോനെ
ആഹ് അതിന്നു ഇപ്പ കുക്കറിൽ ഇക്കാനും ചിലപ്പത്താ അറിയില്ല അതാലും പിന്നെ ഇപ്പം വേഗം ആവു ചോദിച്ചല്ലോ
റോഷനിത് അരിയ
അല്ല ഇപ്പം നൂർജഹാൻ അരി വാങ്ങിയേക്ക ഇന്നത്ത അരി ഞങ്ങക്ക് തെകയനില്ല
അതൊക്കെ പ എന്താണെങ്കി ഇത്ര ഇപ്പ മീന മീനും ചിക്കനേക്കെ രണ്ടപ്പം ഉണ്ടാക്കുമൊ ങ്ങള്
ഏഹ് ചിലപ്പോ രണ്ടും ഉണ്ടാക്കും ജാക്കുന് രണ്ട് മീൻ പൊരിച്ചതും
ഏഹ് അത് സെരി
അന്നന്ന് പണിക്കാരുണ്ടായപ്പളേ
ഏഹ് എന്ത പണി ഇണ്ടായിനി തേപ്പ് തേപ്പ് കഴിഞ്ഞാലോ ഇനിത്തെ പണി വള്ള ഇതോ
അല്ല കക്കൂസും ഇതൊക്കെ പണിയാണ്
ഏഹ് എവിടുത്തുകാര
അത് തെക്കു വാതിൽ ഉള്ളൊരെ
ആഹ് നിങ്ങളത് അങ്ങനെയണ്ടല്ലേ
ആഹ് അങ്ങനെ തന്നെണ്
ഇബടുത്തെ ഇബർക്ക് മാമ്പേകൊടുക്കാൻ വിളിച്ചോ ഓന്ണ്ടാവും
ഏതാലും അങ്ങനെക്കെയൊക്കെ രാത്രിക്കെ ആയികഴിഞ്ഞ ചെലപ്പോ വിളിച്ചാൽ തീരേ നെറ്റ് ഇത് കിട്ടൂലയിന് ഉസാറായിട്ട് കിട്ടുന്നുണ്ടായിനി ആഹ് അപ്പ ടൈമു ഇല്ല
ദിനാങ്ങട്ട് നീ ദിങ്ങട്ട് വിളിച്ചപ്പം ശരിയായില്ലേ
ആഹ് ചെലപ്പോ അങ്ങനെ ചെലപ്പോ കിട്ടൂലേ
അതല്ലേ
ഇതെപ്പം മൂന്നെണ്ണം വാലിടായത്
ഇതിപ്പോ അത് പുതിയത് വന്നതാ ഇപടുത്തെ ഇരുപേനാതിനിഞ്ഞീ ഇരുപത്തൊന്നാമത്തെ അത്
ആഹ്
നിങ്ങളെതാ
ഞാൻ എന്റെ മുറിച്ച തന്നെ
ഏ നാളെ വാച്ചൂല്ലേ
ആഹ് എനിക്ക് അറിയില്ല
എന്തേ നാളെ പറ്റുവലോ അതൊന്ന് പറഞ്ഞാ മതിയേന്നണ്ടാക്കി പറഞ്ഞാ മതിയേ ഇപ്പ അവിടെ ആള് വന്നില്ലേ
ഉം ആർക്കാ ഇപ്പ അതക്കറിയാ എക്കു അറിയില്ല
ഇച്ച് ശരിക്ക് ആക്കാനൊന്നും അറിയില്ല എന്നാലും പിന്നെ ചിന്നു ആക്കി തരും അവളിപ്പോ നടക്കാൻ വേണ്ടി പോയിണ്
ഇതന്നെപ്പം മിന്നുവാക്കിന്നതാ ഇച്ച്ദിനപറ്റി എത്തും അറി
അ കൊറെ അങ്ങട്ട് ഇങ്ങട്ടും തോന്ണ്ടണ്ടാ നമക്ക് പണ്ടത്തെ മാതിരില്ലല്ലോ. കൊറച്ച് പ്രായയില്ലേ അപ്പൊ പിന്നെ കജ്ജുലെ
എത്ത പറയണ്ടേ പുഡീല്ല
അല്ലേ ഇപ്പ ഞമ്മൾതൊക്കെ നമ്മ ന്നെ ഒരു വിതൊക്കെ റെഡിയാക്കീ നി ഇ ഏ ഇച്ച് കജ ഇതായ്മക്ക് ശ്രധിക്കുലെ ഇത് വേറെ വൈക്ക് പോകുവോ ചാര് ച്ച് അതാണ് അല്ലാത്തത്തൊല്ല അതാള്ളെ അറിയേറ്റ കേടൊന്നല്ല അയിമക്ക് മറ്റോ ളൊട് റെഡിയാക്കി തരാൻ പറഞ്ഞ ഓള് റെഡിയാക്കും.
മ്
അതാ നമ്മള് അയ്ന് കെട്ടി മറിഞ്ഞ് നോക്കുല ഓള് പറ്ഞ്ഞരുക്കെയ് ചും ഒ അയ്ന് പണിയൊന്നുല്ല ന്നാലും പിന്നെ ഫോണില് നെറ്റുല്ല ഓളീന്ന് നെറ്റ് വല്ച്ച്ട്ട് വാണം.
മ് മ്
അങ്ങനെണ്ട്
പൂ മോളും കുഞ്ഞോളൊക്കെ ചെജ്ജലുണ്ടോ
മറ്റേ ആ കറാമ്പറ് ത്തോൽക്ക് കജൂല
ഏഹ്
അഹ് ഓളായിക്കൂല കുഞ്ഞോള്ത് സ് ശരിയായിന് അത് എത്ത ഒക്ക ഓളോ ഇതിതന്നെ എന്താ ശരിയായില്ല അഹ് പിന്നെ വിൾച്ച്‌ട്ട് കിട്ട്ണ്ല്ല. ഒരു വർക്കോളേക്ക് വരുന്നില്ല എന്തേയാവോ? ഓല്ത് അങ്ങനക്ക പിന്നെ പത്ത
ഒക്കെ നല്ലത്
ഫൈസൽന്റെ പെണ്ണുങ്ങള് വന്ന് ണോ വ ടെ
ഇല്ല ഇല്ലാ തോന്ന്ന്നു ഇച്ച റീല്ല ഞാൻ നോക്കിട്ട് കണ്ടീല്ല ബള് ബിച്ചാളന്ന്ണ് വിച്ചാള്
ഏഹ് എവിടെ അടിയിലേക്കരം. സുബേർന്റെട്ത്ത് ആ ശരി കുഞ്ഞാന്റോടി അവിടെ രണ്ട് ഒരു തൂടീല്ലങ്കിഅപ്പുറപ്പറ ഉണ്ടാവോലെ ല്ലേ
ആഹ് അപ്പണ്ടാവും അടുത്ത ചക്കയൊക്കെ കഴിഞ്?
ഏഹ് ഇബട്ത്തെ ചക്ക കഴിഞ്ഞ് താഴത്ത പിലാവ് മ്മ ണ്ടല്ലോ ചക്ക ഇഷ്ടം പോലെ
ആ അയ്നഹ് കിട്ടണ്ടേ ബാപ്പൂന്റെ ടീം ഇണ്ടല്ലേ ഇമ്പടെ ബാപ്പൂന്റോടി ണ്ട്.
ആ ഒക്കെ ഈ മഴ യ്താ ത്താഒരു രസംണ്ടാവൂല ഇട്ടൂടാന്നാ മാണ്ടിയാൽക്ക് ഇട്ടൊടുത്തൂടെ. ആർക്കപോത്ത
മാളുനെ കാണല്ണ്ട് ജ് കുഞാപ്പാന്റെ മാളുനെ കാണലുണ്ടോ ഓക്ക
ഇൽ ഇല്ലേ ഞാൻ കഴിഞ്ഞെ മിഞ്ഞാന്ന് കരേയ്പ്പിന്റലക്ക് പർഞ്ഞേച്ചീന് ആ ദിനെ മാളു ട്ത്തൊടുത്തത് റഞ് ഞാൻ ഇമ്പടെ പണിക്കാര്ണ്ടാവുമ്പളെ ഓ ഇമ്പട്ത്തെ സോലും നോക്കി നടക്കും പിന്നെ റ്റെ അഹ് ല്ല പിന്നെ താഴത്ത് ഇമ്മാനെ കാണാന് രണ്ടുസം കൂടുമ്പോ ജ്വരന്നട്ടോ പറയും അപ്പൊര് വരലാണ് വേരുന്നതാ ഒ യിവിൽ
പാ ആ റബ്ബർക്ക് വറക് ണ്ടാക്കാ പോവേല്ല
റബ്ബർ കൊമ്പ് പൊട്ടിയതൊക്കെ ണ്ട് ഞാൻ പോവല്ല മയത്ത് എങ്ങനെ പോവാന്നാ
പോകാൻ പേടിയാവാ അമ്പറ് വിചാരിച്ച് പോക്ക് പേടിയാവാ
എന്റെ പറയും പാമ്പടച്ചിനീ പാമ്പടച്ചിന പാമ്പടച്ചിന എന്ന പറയാം എല്ലാരും ആദ്യം ചോയിച്ചാ പേടിച്ചിട്ട് എത്താ മരിച്ചു പോണ്ടേ അഹ് ജീവള ചന്തുക്കല്ലേ എല്ലോട്ത്തും എത്തൂലേ
ഉം കേക്കുമ്പോ ഒര് പേടിയട്ടിക്കോ. അടച്ചോം കാക്കട്ടല്ലാരിം.
അത്രന്നെ ഒള്ളൂ. ത്പ്പയീ അയലോക്കത്ത് ന്നല്ലേ കടിച്ചെ. ആ പാമ്പ് ഏതാലും ബടെത്തി. ഫോറസ്റ്റ്ലത്തി. അതി ‌ക്കണ്ടാവെയ്
ഒന്നിലല്ലേ അയിറ്റയിന്. എത്തയിനെ കൊുന്നൂടെയ്ന്യോ അയ്റ്റയ്ക്ക്.
കൊല്ലാം പാടില്ലോലെയ്. പാമ്പേളെയ്. അത് അവ്ടെ പ്പോയി പെറ്റ് പെര്കിൺണ്ടാവട്ടെ. അല്ലാതെ ത്താട്ട്ണ്. ഇപ്പളും ണ്ടല്ലൊ പാമ്പ് കടി കേൾക്ക്ണ്. ഇപ്പലുണ്ട് ഏതാലും എല്ലാരും അള്ള കാക്കട്ടെ അല്ലാപ്പത്ത പറയണ
ആമീൻ
ഉം. അത് പ്രാർത്ഥിക്ക. അല്ലാതെഎത്തൂല്ല. ന്നാ അയിക്കോട്ടെ. ഇഞ് ഇപ്പ വിളിച്ചണോ?
ഏ, ഞ്ഞ്പ്പ വിളിച്ചണ്ട. ക ജ്ജാനായ ത്. ഏ
പതിനൊന്നിൻറ്റായ്ണ്. ന്നായിക്കോട്ടെ.
ആഹ് ന്നാ അയിക്കോട്ടെ. ന്നാ ച്ചളന്നാ
ന്നായിക്കോ